ആഹാ എവിടെ? എന്താ പരിപാടി?
ഒന്നൂ ല്ല്യ ആഹാ... ! മറ്റനാള കല്യാണത്തിന് ഇജ് ഇണ്ടാവുലേ?
പിന്നാ ണ്ടാവും നീ ഉണ്ടാവുലെ അപ്പോ അനക്ക് റെസ്റ്റലെ ഈയ് എങ്ങനെ വരിയാ? ഉം... ! പിന്നെ ഇജ്ജ് ഏതാ ഡ്രസ്സ് ഇടണെ ഏ തലേന്ന് പോണ്ടാ
ഞൻ പോണില്ല.
ഏഹ് അന്തേ അതെന്തേ?
ഏഹ്
അന്ത് പോയത്ത് പിന്നെന്ത്യേ നാളെ വണ്ടിണ്ടല്ലോട്ടല്ലേ ആ അപ്പആരൊക്ക്യ പോണെ
താതി കാക്കെ താതി ചെമി പിമി.
എന്ത് താത്തി താത്തി സൈമ്യാ താത്തി, ചിപ്പി, ഇമ്മി. ഏ ആഹാ ശരി അപ്പോ താത്തിച്ച നാണം കൊണ്ടു വേരോ.
വരൈകാരം ഞാന് വരാം പറ്ഞ്ഞുക്കുണു
ഹേ... ! ആ കുട്ട കുട്ടാളെ സ്കോൾ മദ്രസാ ഏ
മദ്രസ വിട്ടിട്ടന്ന്യാണോ വര്വാ
ആഹാ അപ്പോ നാളെ സ്കൂളില്ലേ? ഏഹ് അഹ് അന്റെ കുളി കഴിഞ്ഞോ?
ഇല്ലാ.. ! ന്താ ഇജ് ള്ളിച്ചിട്ടില്ലല്ലോ എന്റെ കണ്ണ് കൂടേ ലാണ്
അഹ് ഇന്നലെ ഞാൻ കുളിച്ചുക്ക്ണു രാത്രി ഉറങ്ങീന്റേ ഷോ ഉറങ്ങമ്പൊ
സത്യം. ആഹ് ആ പ്പിളക്ക് ഇരുപത്തി നാല് മണിക്കൂറും കുളിച്ചു ഒരുങ്ങൽ ല്ലോ പണി
ഏഹ്.. !
ഏറെ ന്താ
അങ്ട്ട്. മാപ്പിള നി ഏതായാലും വരില്ലേ ഇനി അപ്പപോവാച്ചിട്ടാണ്
ഏ ന്ന ശെരി എന്ന
ആഹാ ഇജ്ജ്ന്താ പോവാത്തെ,?
ഞാനൊ ഞാൻ ഒന്നുംല്ലാ വെറുതെ അവിടെ നിക്ക.
ഏ... !
ആഹ് ആഹ് അഹ് ന്നാ ആയിക്കോട്ടേ